ഏഹ് കേക്കുന്നുണ്ടോ?
ആഹ് കേൾക്കാം.
ഏഹ് എന്തായിത് പണിയൊക്കെ കഴിഞ്ഞിരിക്ക് വെറുതെ ഇരിക്കുകയാണോ?
കഴിഞ്ഞിട്ടിരിക്ക്യായ് ഫോണും നോക്കിയിരിക്കുവാ
ആഹ് പണിയൊക്കെ ഇനി പണിയൊക്കെ തീർത്ത് പണിയൊക്കെ തീർത്ത്നി വൈ കുന്നേരം വരെ ഫോണും കണ്ടോണ്ടിരിക്കയായിരിക്കുല്ലേ?
ആഹ് അതെ അതെ അതെ വൈകുന്നേരം വരെ ഇരിക്കത്തില്ല കൊറച്ച് സമയം പിന്നീടൊക്കെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കി പോവും അങ്ങന്നാ ഉം
ക്കിന്നേ
ഹാ യൂട്യൂബില് റീൽസ് ഒക്കെ കണ്ടോണ്ടി ഇങ്ങനെ ഇരികും. ഫെയ്സ്ബുക്ക് ആ അങ്ങനെയൊക്കെ
അതികം യൂട്യൂബില് അയികുംലെ കാണല്
അതെ അതെ അതെ യൂട്യൂബിലാണ് കാണുന്നത്.
അധികം നേരം ഫോണൊന്നും കാണണ്ട നം
ആ ഞാൻ കുറച്ച് സമയ പിന്നെ ത്രൂ ഔട്ട് ഇരിക്കത്തില്ലേട്ടോ കുറച്ച് സമയം നോക്കിട്ട് മാറ്റി വെക്കും പിന്നെ കുറേ കഴിയുമ്പോ പിന്നി ന്നെ വന്ന് നോക്കും.
അല്ല കൊറേ നേരം ഫോണി കണ്ടന്നെ നമ്മളെ കണൊ ക്കെ നാശായിപ്പോയി ന്നൊക്കെ പറഞ് കേൾക്കാറുണ്ടല്ലോ?
ആ അതെ അതെ.
പിള്ളേർക്ക് ഫോൺ കൊടുക്കാറുണ്ടോ?
ആ മോന് ഫോണുണ്ട് മോന്റെയിലുണ്ട് അവർക്ക് വേണല്ലോ ഫോൺ അപ്പൊ അത് കാരണം ഉം
ഏ
ആ വലിയ മോനാ പത്ത് ആഹ പതിനെട്ടായി.
അന്നാലും കൊറേ നേരം ഫോണൊന്നും കൊടുക്കണ്ടാ പിള്ളേരെ ഇപ്പത്തെ അവസ്ഥയല്ലേ എങ്ങനെയ എന്താന്നും പറയാൻ പറ്റൂല.
ആ പിന്നെ ക്ലാസ്സിന് പോണ ടൈം കൊഴപ്പല്ല പക്ഷെ ഇ ഇവിടെ ക്ലാസ്സിൽ പോകാതിരിക്കുന്ന സമയത്ത് ആ ഫോണിലാണ് ഫോണ്, ടി വി അങ്ങനെ മാറി മാറി കണ്ടോ ണ്ടിരിക്കും.
ഏ
ഫോണിലവരിങ്ങനെ ആഹ ഗെയിം കളിക്കായി ഗെയിമേ
ഗെയിം കളിക്കുന്നെയാ?
ഉം ഫോണിലേ അവനെ
ആ പബ്ജി ആയിരിക്കുല്ലേ?
പബ്ജി അല്ല അത് വേറെ എന്തോ ആണ് തോന്നുന്നത് ഇടക്കൊക്കെ ഇടെന്ന് കളിക്കുന്നതുകണാ.
ആ അല്ല ഓവർ ഫോൺ ഫോണിൽ കൊടു ടുത്ത് ഗെയിമന്നും കളിപ്പിക്കണ്ട ഇപ്പഴത്തെ പിള്ളരെ കാര്യൊന്നും പറയാൻ പറ്റില്ല നമുക്ക്
ആ അത് ശെരിയാ പിന്നെ ഇടക്ക ഇടക്ക് പോയി ഞാനിങ്ങനെ നോക്കും ഉം
അല്ല നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കത് ഇഷ്ട ആവില്ല ചിലപ്പോ അത് ചിലപ്പോ നമ്മെ വേറെ എന്ത രീതിൽ അവർ തെറ്റീദരിക്കും വല്ല ആ സൂസൈഡ് അങ്ങ് നമ്മളക്കെ ഇഷ്ട നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ഇപ്പ തന്നെ ആ ഫോണ് കൊടുത്തിട്ട് അമ്മ ഫോൺ മേടിച്ച് ചു അത് എനിക്കിഷ്ടപ്പെട്ടില്ല ഞാൻ ചാവാൻ പോവാ എന്ന് പറഞ്ഞ ഓരോരുത്ത എത്രയോ പിള്ളർ ഇപ്പ ചാവ തന്നെ ഫോണ് കിട്ടുന്നില്ലന്നൊക്കെ പറഞ്ഞിട്ടേ
അതെ അതെ സത്യം
ആ അപ്പൊ പിന്നെ ഓവർ ഫോണ് കൊടുക്ക
ഉം അങ്ങനത്തെ പ്രശ്നന്നുല്ല ഞാൻ പറയാണെങ്കി ഫോൺ മാറ്റി വെക്കാൻ പറയും ഉം കൊറച്ചുനരം ഫോണിലൊക്കെ ഇരിക്കും പിന്നെ അത് കഴിഞ്ഞ ടി വി ആണ്ടോ അപ്പ ടി വിയില് ഈ എന്തെങ്കിലും പരിപാടി കാണോ ഇരുന്ന് ക്ലാസില്ല പ്പെട കേട്ടോ ഉള്ളപ്പോ പിന്നെ ഫുള്ളയും അവിടെല്ലേ പിന്നേ വൈകിട്ട് വന്നുള്ള കുറച്ച് സമയല്ലേ ഉള്ളൂ
ആ അല്ല സ്കൂളൊക്കെ വിട്ട് വരുമ്പോ ഒക്കെ ഫോൺ കളിക്കുന്ന ഭയങ്കര പാടായിരിക്കല്ലോ
ആഹ്
ഉം
അത് ഇവിടെ വരുമ്പോ ആറരൊക്കെ ആവും ആറ് ആറര ആവും
എഹ് അല്ല വീട്ടിലൊക്കെ ഇരിക്കുമ്പോ രാവത്തൊട്ട് വൈകുന്നേരം വരെ ഫോണിക്കെ കളിക്കുമ്പോ അവരെ മെമ്മറിയന്നെ പോകും. പിന്നെ അവർ പഠിക്കുന്നതിന്റെ ചിന്ത അവർക്ക്ണ്ടാവില്ല. അപ്പ അവര് പറയും എന്തിനാനി ഫോണ് മതി ഫോണി കളിക്കാപ്പ തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങള് ണ്ടല്ലോ ഇപ്പോ. പൈസ പോവാനും അല്ലെങ്കില് എന്താ ഇപ്പം ഗെയിമന്നെ കൾച്ച് നമ്മള് പോലും അറിയാ നമ്മള ആക്കുന്ന് ഇഷ്ടംപോലെ പൈസകള് പോകും. ഉം അപ്പൊ അതൊക്കെ പർഞ്ഞാ ഓവർ ഫോണൊന്നാ കൊച്ച് കൊച്ച്ങ്ങക്ക് കൊട്ക്കണം. നമ്മള് ഒരു പരിധി വരെ ഫോൺ കൊടു ക്കാ അത് നമ്മള് മേടിച്ച് വെക്ക. അല്ലെങ്കി നമ്മളെ കണ്ടോൾലായിരിക്ക ഇല്ലെങ്കി പിന്നെ അത് പെട്ടെനെ അത് വേറെതേലും രീതിയിലേക്ക്ക് ആയി പോകും.
ഉം ഞാൻ പറയും. ഫോണ് അധിക സമയം ഫോണ് നോക്കര്ത്. കൊർച്ച് സമയം നോക്കിയിട്ട് മാറ്റി വെക്കണം പറ ആ പിന്നെ അങ്ങത്തെ ഓരോ ഇതൊക്കെ വര്ന്ന ഫോണിലാണ്. ഇപ്പൊ ക്ളാ എന്ത്‌ കാര്യങ്ങളൊക്കെയാണെങ്കിലേ അതെന്റെ ഫോണിലാ വരുന്നതേ.
എഹ് ഏഹ്.
അപ്പം പിന്നെ നോട്ടൊക്കെണ്ടെങ്കിലും അവർക്കയച്ച് കൊട്ക്ക്ണ എല്ലാം അതിൽ തന്നെയാണ് പിന്ന
നോട്ടക്കെ നമ്മക്ക് കൊഴപ്പല്ല. അതൊക്കെ ന്ന് നോക്കി എഴ്തണം. പശ് നമ്മളൊരു കണ്ടോള് വേണം എപ്പളും നമ്മളെ കയ്യില്.
ആഹ് അതെ.
ചെലപ്പോ പിള്ളേരക്കെ ഫോണ് കളിച്ച് രാത്രി പന്ത്രണ്ട് മണി, രണ്ട് മണി, മൂന്ന് മണി വരെ ഇരിക്കും ഗെയിം കൾച്ചോണ്ടേ ഇരിക്കും.
ആഹ്
പിന്നെ അവർക്കാ മെമ്മറി എന്നിലേക്ക് പിന്നെ പഠിക്കാൻ ഇത്തിരി ചിന്തണ്ടാവില്ല നാല് മണിക്ക് ഫോണിൽ കളിക്കണം ഫോണിൽ കളിക്കുന്ന ചിന്തയായിരിക്കും പിള്ളേർക്ക്ണ്ടാവ്വാ
അതേ
ഇപ്പത്തെ ഓട്ടമാക്കി പിള്ളേരൊക്കെ എന്തെങ്കിലും ഫോണന്റെ കാര്യ എന്തെങ്കിലും പറഞ്ഞ് നമ്മള് ചൂടായിട്ട് അ അവര് വേറെ എന്തെങ്കിലും കാരിയങ്ങള് ചെയ്യാ അല്ലെങ്കി അമ്മനെ തല്ലാ അങ്ങനെയക്കെല്ലേ ചെയ്യാ കൊറേ വാർത്തകള് ഇഷ്ടംപോലെ നമ്മള് കേൾക്കാറുണ്ടല്ലോ
കൊറേ ദോഷ ദോഷവും ഉണ്ട് നല്ല നല്ലതുമാണ് ദോഷവും ആണ്ന്നാ
ഉം പിന്നെ നമ്മള് ഫോണ് കളിക്കുന്ന കണ്ടാല് അവരും പറയും അമ്മ അങ്ങനെ ചെയ്തില്ലേ അമ്മ ഇങ്ങനെ ചെയ്തില്ല അമ്മ ഫോണിൽ കളിക്കാ നമ്മള് ചൂടായിപ്പിക്കും ഉം അതാ പിന്നെ ഫോണത് പിന്നെ അധികം പിള്ളേരായാലും നമ്മളായാലും ഒരു പരിധിവരെ ഫോൺ യൂസ് ചെയ്യാ അല്ലെങ്കി പിന്നെ നമ്മളയിന് അഡിക്റ്റായിട്ടുണ്ടെങ്കി നമുക്ക് ഒന്നും പറയാൻ പറ്റൂല്ല
അത് ശെരിയാ
ഉം നമ്മള് പിന്നെ അയ്ല്തായി പോയിട്ടുണ്ടെങ്കി പിന്നെ നമ്മള് മെമ്മറിം നമ്മളെന്താ പറയുന്നതിന് നമ്മുക്കന്നെ ഒരു ബോധവും വവെളിവും ഒന്നും ഉണ്ടാവൂല്ല ങ്ങളെങ്ങനേ ഫോ ഫോണ് കാണോ അധികം
കാണാറൊന്നുല്ല ഞാൻ കൊർച്ച് സമയം നോക്കിയിട്ട് ഞാൻ മാറ്റി വെക്കും അപ്പൊ പിന്നേ എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടങ്കി പോയി ചെയ്യും എന്നിട്ട് പിന്നെ വന്നിട്ട് പിന്നെ കൊർച്ച് നേരം നോക്കും അങ്ങനൊക്കെ
നമ്മള് പിന്നെ കൊർച്ച് ഇതായി നമ്മള് പിന്നെ നമ്മളെ ജോലിങ്ങനെ ചെയ്തൊണ്ടിരിക്കുവല്ലോ അപ്പൊ പിന്നെ നമ്മക്ക് ഇങ്ങനെ ഫോണിൽ കളിക്കാനുള്ള സമയം ഉണ്ടാവില്ല
അതെ അതെ
പക്ഷെ പിള്ളേരെ അങ്ങനെയല്ല പിള്ളർക്ക് ഫോൺ കിട്ടിയാല് അതിൽ എന്തൊക്കെയാ ചെയ്യാന്ന് നമ്മക്ക് ക്കെന്നെ അറിയില്ല
സത്യം
ഉം ഇനിയോക്കെ രാത്രി കൊച്ച് കിടക്കുമ്പോ നോക്കി ശ്രെദ്ധിച്ചമായി ഒരു പന്ത്രണ്ട് മണിരെ ഒരു മണിയൊക്കെ ചിലപ്പോ ഇരിക്കുന്നുണ്ടോന്ന് അറിയില്ലല്ലോ
പത്ത് മണിയ ആവുമ്പോ കിടക്കും എല്ലാം ഓഫ് ചെയ്ത് നെറ്റ് ഒക്കെ ഓഫ് ചെയ്ത് പത്തുമണിയ ആമ്പയെ നെറ്റൊക്കെ ഓഫ്‌ചെയ്ത് വെചിടിണ്ട് കെടക്കും പിന്നെ രാവിലെ ഉള്ളൂ
അല്ല യ വ അല്ലാ പഠി ക്കിയണെകിൽ കൊഴപ്പില്ല
ഉം അല്ലല്ല ഫോൺ ഉപയോഗിക്കുന്നുന്നതെ ഇപ്പം പത്ത് മണിയൊക്കെ ആകുമ്പോയ് ഞങ്ങൾ ഇവിടെ നെറ്റങ് ഓഫ്‌ ചെയും
ആ അപ്പൊ
അപ്പൊ പിന്നെ അവനും ആ അ പിന്നെ അവനും ഓഫ് ചെയ്തിട്ട് കെടന്നോള്ളും പിന്നെ ക്ലാസിന് പോകണ്ടല്ലേ രാവിലെ എണീക്കണ്ടേ പിന്നെ ആ കൊഴപ്പം ഇല്ല
ഉം ഉം അങ്ങനെയൊക്കെയാണെ കൊഴപ്പില്ല ഇല്ലെങ്കി ഫോണിൽ തന്നെ അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ പറുയുകെ വേണ്ട പിള്ളേരവസ്ഥ
അതെ
പ്രത്യേകിച്ച് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം കാണെങ്കി കോഴപ്പന്നില്ല എന്തെങ്കിലും വിഡിയോസ് കണ്ടോണ്ടിരിക്കുകണെങ്കി കോഴപ്പില്ല സിനിമ അങ്ങനത്തെ പ്രശ്ന എന്നാലും ഒരു പരിധി വരെ പറ്റില്ല
അതെ
അല്ലെങ്കി പിന്നെ ഗെയിമ് ഒക്കെ കളിക്കയാണെങ്കിൽ എന്താ
ഇവിടെ യൂട്യൂബില് അത് ഫോ ടിവിയിലാണ് യൂട്യൂബില് യൂട്യൂബ യൂട്യൂബ് കാണുന്നത് ടിവിയിലാ യൂട്യൂബില് വീഡിയോ കാണുന്നത് ടി വില്ല
ആ അപ്പ പിന്നെ
ടിവി ഉണ്ടോ അപ്പ ടിവി വെച്ചിടുണ്ട ആ പിന്ന ഫോണ് കൊറച്ച് സമയം എങ്ങനെ ഇര്ന്ന് ഗെയിം കളിക്ക ആരെങ്കിലും കുട്ടുകാരൊക്കെ ചാറ്റ്യാ ചാറ്റിയന്നാ കൂടെ പഠിച്ചവരൊക്കെയെ വാട്സാപ്പിലാന്ന് അന് മെസ്സേജ് ആയേക്കാൻ ഇരുന്ന് അതൊക്കെ നോക്കിയിരുന്ന് പിന്നെ മാറ്റി വെയിക്യും കൊറച്ച് സമയം
അല്ല ഞാൻ പറഞ്ഞത് ഇപ്പത്തെ അവസ്ഥയിൽ പിള്ളേർക്ക് ഫോൺന്ന് പറഞ്ഞാല്
ശരിയാണ് ഇപ്പോത്തെ ജനിച്ച് വീഴുന്ന പിള്ളേർക്ക് വരെ ഫോണ് വേണോല്ലേ അതെ അതില്ലെങ്കി പറ്റത്തില്ല
പഠിക്കാനാണെങ്കിലും മിൻസമ എന്ത് കാര്യത്തിനും അവർക്ക് ചോദിച്ചാൽ അവർക്ക് ഫോണേ ഫോണ് ഇല്ലേങ്കിൽ എന്ത് അര് ചെയ്യും ഇല്ലെങ്കിൽ അവര് ഒന്നും അവര് ചെയ്യില്ല ഭക്ഷണം കഴികുമ്പോള്ളും ഫോണ്
എല്ലാ ത്തിന്നും ഫോൺ ഉ പക്ഷെ പിള്ളേർക്കൊക്കെ ഈ ഫോണ് ആ അതെ തെ
ഫോണൊക്കെ കൊടുത്തിട്ടണ്ടെ അഡിക്റ്റായി പോയ നമ്മുക്കന്നെ പിടിച്ചാ കിട്ടില്ല
ശരിയാ ഓരോ വീഡിയോ ഒക്കെ ഏ കണ്ട് ഞാൻ ഇന്നാള് ഒരു വീഡിയോ കണ്ടാടിയില്ല് കൊച്ചിന് ഫോണ് ഫോൺ നോക്കി നോക്കി നോക്കി നോക്കി കൊച്ച് ഫോണിനത് തന്നെ ലാസ്റ്റ് ഫോണ് വാങ്ങിച്ച് വച്ചിട്ട് ആ കൊച്ചിന് പറ്റണില്ല അതിന് പറ്റുന്നില്ല ഫോൺ ഉപയോഗിക്കിഞ്ഞിട്ടേ ആ എന്നിട്ട് ഇവിടെ ഇരുന്ന് എന്നാലും ഈ കൈകൊണ്ട് ഇങ്ങനെ ഫോൺ ച്ച് ചെയ്യുന്ന ഇതാണത് കാണിക്കുന്നത് ഇങ്ങനെ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കൊച്ചിനെ
ഇതായിട്ട് ഇതിൻ്റെ അഡിക്റ്റ ആായിട്ട് കൊച്ചിനെ ഫോൺ പറ്റഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ കൊച്ചിനെ ചികിത്സിച്ചു ഇന്ന ഒരു വീഡിയോ കണ്ടതാ യൂട്യൂബില്
അല്ല അങ്ങത്തെ വീഡിയോസ് ഇഷ്ടം പോലെ ഞാനും അങ്ങനത്തെ വീഡിയോസ് എപ്പോഴ കണ്ടായിരുന്നു ഇങ്ങനെ അഡിക്റ്റ് ആയി പോയിരിക്കുന്നത് അപ്പൊ അവരെന്നെ പറഞ്ഞ കുറ ഫോൺ പിള്ളേർക്ക് കൊടുക്കത് അഡിക്റ്റായി പോയി കഴിഞ്ഞാ ഒന്നും നമുക്ക് പിടിച്ചാ പോരും കിട്ടില്ലന്ന്
അതെ അതെ
അതൊക്കെയാണ് പ്രശ്നങ്ങൾ ഓരോ കാര്യങ്ങളല്ലേ
ആ നമ്മളതായി പോയി നമ്മളെ അവസ്ഥ നമ്മള കൊച്ചിങ്ങർക്കല്ലേ പറ്റു ഇതാവുള്ളോ
അതെ സത്യം
ഉം ഓക്കെ എൻ ഹലോ
ആ പറഞ്ഞു പറഞ്ഞു
ഓക്കെ എന്നാ ഞാൻ പിന്നെ വിളിക്കാട്ടോ
ഒക്കെ ഒക്കെ ശെരി എന്ന ആ ശെരി